ഉ ആഹ ഓ പറഞ്ഞോളൂ എന്തൊക്കെണ്ടോ വർത്താനം
സുഗധനെ സുഗന്ധനെ ആ ആ നാട്ടിന നാട്ടുണ്ട് പിന്നെലവി ീവ നന്നെയാണ്
ആഹ ഹഹ് ആഹ് ആഹ് ഹഹ
ഒരുഈ മൂന്ന്ു മാസത്തെ ലീവ് ഉണ്ട് ഇപ്പൊ അഴിഞ്ഞട്ടങ് പോകണം ആഹ് നിന്നേ നമ്മള് മറ്റേ നനക്കറിയല്ലോ ൻ മറ്റേ പരപ്പണിയും തുടങ്ങിയുന്നല്ലോ
അ അതെല്ലേ ആഹ് ആഹ് ആഹ് ആഹ ആഹ
ഇതൊന്ന ഒരു കൺക്ഷക്ക് എത്തിീട്ടുംല്ല എന്താ ചെയ്യേണ്ടെന്ന് തീരണില്ല ആയിരതില്ലാ നക്കണത് ഞാൻ അപ്പ എങ്ങനെ നോക്കിയപ്പോളി ഞ നിതാക്കെോ ചോദോക്കിയേ നമ്മളെ ചെങ്ങായി മാരോടന്നെ ആ അപ്പൊ പിന്നെ ഓല് പർഞ്ഞ് അപ്പോ അന്റെ പണി ഇപ്പട്ത്ത് കയ്ഞ്ഞ്ട്ടല്ലെള്ളു
അതെ അതെ അതെ അതെ
അപ്പൊ അന്നോട് ചോയിച്ചാൽ ഒന്നും കൂടെ ഒരു ധാരണ കിട്ടുന്ന് പറഞ്ഞിട്ട് ഞാനെ ഇവിടെ ഒന്നാമത് നാട്ടിൽ ഇല്ലാതോണ്ടേ ഇവിടുത്തെ കോൺട്രാക്ടർമാരെ പ അല്ല ഇവിടുത്തെ ഈ ചങ്ങായിമാരെ പറ്റി നമുക്ക് വല്ല ഐഡില്ല ഈ ഇ ണ്ടാക്കുന്ന ആൾക്കാരെ വെച്ചിട്ട്
ആ
ട് ചോയ്ക്കുമ്പോ മറ്റേ ചങ്ങായ്മാരൊക്കെ പറയ്ണത് നല്ല തട്ടിപ്പെർന്ന സംഭവാണ് നല്ല മുക്കല് മുക്കും. ചില എഞ്ചീനിയന്മാർക്ക് കൊടുത്താല് അത്യാവശ്യം മുക്കണ്ടീനും അയ്ത്തെ ചോയ്ച്ച ആൾകാർക്കന്നെ ഒരുത്തൻക്ക് പണി കൊട്ത്തിട്ട് ഓനത്രെ നാല് നാല് ലക്ഷറ്റേ പിന്നിം എക്സ്ട്രാ കൊടുക്കണംന്ന് പർഞ്ഞ് ആകെ അൽക്കുൽത്തായി നിക്കാണൊക്കെ പർഞ്ഞ്.
അതെല്ലെ ഇതെന്താ സംഭവംന്ന് വെച്ചാല് നമ്മുക്കിപ്പോ ഇജ് പറഞ്ഞ ശരിയാണ്. എല്ലാരിം നമ്മുക്ക് വിശ്വസിക്കാൻ വെജല്ലോ ഈ ഫീൽഡില് ഒരുപാട് പൈസ നമുക്ക് വെർതെ പോക്ണ്ട്. സത്യം പറയാ നമ്മ ഈ ഒന്നാമത് നമ്മളൊയിവിനനുസരിച്ച് സെര്ക്ക് അയ്ന്റെ കൂടെ നിന്നാലേ മ്മക്ക് ആ വീടിന്റെ കോളിറ്റി അല്ലെങ്കി അയി ന്റെ ഒരു അയിന്റെ നമ്മള് ഉ ഉദ്ദേശിച്ചരു ലെവല്ല് എത്തിക്കാൻ കഴിള്ളൂ പിന്നെ നമുക്ക് ഫണ്ട് ഇപ്പോ ഈ ഒരു വീടുമ്മഎത്ര പൈസർ ക്കിയാലും നമുക്ക് കാണൂല അത് ഈ വീടിന്റെ പ്രത്യേകതാണ്. അത് നമുക്ക് നമ്മൾ ആഗ്രഹങ്ങൾ വൽതാണ് എന്തച്ചഴിഞ്ഞാൽ നമക്ക് ഇത് പോരാ അല്ലെങ്കിൽ അടുത്ത വീട ഈ ലെവൽ ഈ ഒരു മോഡൽ നമുക്ക് വേണം. അല്ലെ അങ്ങൻത്തെ ഒരു ചിന്താഗതി നമ്മ സ്വാഭാവികായിട്ട് നമ്മുടെ മൻസ്സ്ക്ക് വർ ഞ്ഞാണ് അപ്പൊ അങ്ങനെക്കെ നോക്കുമ്പോൾ ന്തസംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീടിന്റെ ഇപ്പൊ ഉദാഹണത്തിന് പറയുകയാണെങ്കി വീടിന്റെ മെയിനായിട്ട് പറയാണെങ്കി അതിന്റെ സ്ട്രെങ്ത്തന്നെണ് മെയിന് കാരണം ഇ വാർപ്പ് വീടൊക്കെ ആകുമ്പോ അതിന്റെ സ്ട്രെങ്ത്ത് കുറവല്ല കമ്പി അല്ലെങ്കിൽ മെറ്റൽ ഇപ്പ വെറും മെ മെറ്റൽടെന്റോട്ത് വെറും മണലും സിമെന്റ്ട്ടോണ്ട് കാര്യല്ല. അയ്ല് മെറ്റലന്നെ കേറണം നൽതന്നെ അതിന്റെരു സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ വെറും മണലും സിമെന്റ് ഇട്ട് വാർത്ത് കഴിഞ്ഞ ആ കട്ട നിക്കുന്ന അല്ലാതെ വിള്ളല് വെരുണ്ട് സ്ലാബ് തൂങ്ങും പൊട്ടുംങ്ങനൊക്കെ സംഭവിക്കും.
അതന്നെ ഈ വിള്ളൽന്റെ പ്രശ്നന്നെ പർഞ്ഞെ വിള്ളൽന്റെ പ്രശ് നന്നെ പർഞ്ഞേ മറ്റേ നമ്മളിപ്പള്ള ആ ചെക്ക മറ്റേ സുധീഷിന്റെ ഓന്റെ പെരപ്പണിയില് ചെയ്തിട്ടെ ന്തെ യ്ത് ഈ എഞ്ചിനീയർ പറഞ്ഞത്രേ അയ്മ്പ ലക്ഷത്രേ കൊടുത്തത് അയ്മ്പ ലക്ഷത്തിൽ മൊത്തം പണി തീർത്തേര പർഞ്ഞ്ട്ട് കൊടുത്താണ്. അവസാനം ചെയ്ത് കൈഞ്ഞിട്ട് ഈ ഏതൊരു രണ്ട് തൂൺ വേണ്ടാന്ന് പർഞ്ഞ്ട്ട് പ്രശ്നമായി ഇപ്പ മറ്റേ ഈ ചെങ്ങായിന്റെ വാപ്പ കുറച്ച് വാപ്പ കൊറേ പർഞ്ഞ് രണ്ടു തൂണായാലും വേണം മൂപ്പർ കൊർച്ച് പണ്ടത്തെ ആളല്ലേ മൂപ്പർക്ക് കൊർച്ച് എക്സ്പീരിയൻസ് ഇള്ള ആളാണ് വാപ്പ കൊറേ പർഞ്ഞ് രണ്ടു തൂണ് വേണന്ന് എന്തയാലും സമ്മതിചില്ല ലാസ്റ്റ് ഇപ്പതാ പെരന്റെ ആ വാർപ്പിന്റെ ആ വാത്ത് വിള്ളല് വീണത്രെ. നോക്കുമ്പോ നാല് ലക്ഷത്തിന്റെ സാനം മുക്കീക്ക്ണെന്നാണ് പിന്നെ കേക്കുന്ന വിവരം. ഇനിയിപ്പം നാല് ലക്ഷം വേറെ കൊട്ത്ത്ക്കാണ്ട് എന്താക്കണം മാറ്റി ചെയ്യണംന്നൊക്കെയാണ് പറയ്ണത്. ആകെ വെട്ടിപ്പന്നൊക്കെ പർ ന്ന് എന്ന ഓനും പറയ്ണത് നമ്മള ഒപ്പം നിക്കണം ന്ന്
ഉം അതെ സംഭവം എന്താ വെച്ചയ് ഴിഞ്ഞാല് ഇതാണ് ഇവര് ഈ നമ്മക്കിപ്പോ ഇത് കൊടുക്കുമ്പോ നമ്മള് കരാറും കാര്യങ്ങളക്കെ എഴുതി എഗ്രിമെന്റ് എുതീട്ടന്നെ കൊടുക്കണം എന്നാ നമുക്ക്നിപ്പോ വല്ലകേസും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ പിന്നാലെ നടക്കാൻ പറ്റൊള്ളൂ. പിന്നെ മ്മള് മേ നമുക്കറിയുന്ന ആൾക്കാരെ കൊണ്ട് എന്ത് ചയ്യ വർക്ക് കൊടുക്കാൻ നോക്ക എന്താ വെച്ചയ് ഞ്ഞാൽ ന്നാ മുക്കൊരു വിശ്വാസണ്ട് ഇപ്പൊ ഈ കുറെേആൾക്കാർ ഈ ബംഗാളിയാളെ ആശ്രയിച്ചിട്ട് വർക്ക് ചെയ്യണ്ട്. അത് വളരെ മണ്ടത്തരാണ് കാരണം എന്ത വെച്ചാ പൈസ കമ്മിയാക്കാരം പക്ഷെ പണി അഞ്ച് പൈസയ്ക്ക് വൃത്തിയും കാര്യങ്ങളും ഓൽതു ണ്ടാവില്ല മെയ്നായിട്ടള്ള പറ അനുഭവം കൊണ്ട് പറ പഴെ വീടിന്റെ അവസ്ഥ അങ്ങനാണ് തേപ്പ് അങ്ങനെ പൊർ ത്ത് ടീംസിന് കൊടുത്ത് ഒരു മറ്റേ പാമ്പ് പോണമാരി യാണ് മറ്റേ തേപ്പ് തേച്ച് വെക്കുന്നത് സംഭവം കാണാൻ നല്ല തൊടുമ്പ നല്ല സുഗാണ് പക്ഷെ ലൈറ്റിട്ടാ അയി ന്റെ ക്വാളിറ്റി നമ്മക്ക് മനസ്സിലാക്ക കയ്യും ഫുള്ള് ബെൻറ്റായിട്ട പോയി
നമ്മളാണെങ്കില് ബംഗാളിയാക്ക് കൊടുക്കുകയും ചെയ്യും കാരണം ഓൽക്കാണ് ഈ മലയാളീസ് ന്റെ പകുതി പൈസ പോലും ഇ ണ്ടാവൂല. ചെറിയ പൈസക്ക് പോലും പണിയെടുത്തരും പക്ഷെങ്കില് സംങ്ങതി നടക്കൂല
അതെ താങ്കൾ പറഞ്ഞത് ശരിയാണ് അതെന്താ സംഭവം വെച്ചയ്ഞ്ഞാല് ഇത് ഇങ്ങൻതന്നെ ഓല് പണി ഏറ്റെടുക്കും ഓല് ഫസ്റ്റ് നല്ല അടിപൊളിയായിട്ട് ചെയ്യും പിന്നെ അല്ലെ നമ്മളൊന്ന് മാറി ഒരരമണിക്കൂർ മാറി അവിടെ പണി ഒപ്പിച്ചിട്ടുണ്ടാവും ഓല്. കാരണം നമുക്കിപ്പ അത് വലിയ ഐഡിയ ഒന്നുല്ല നമ്മളിപ്പോ ഇതിന്റെ പണിക്ക്‌ നടക്കുന്ന ആ ക്ക പെട്ടെന്ന് മനസ്സിലാവും. മറ്റുള്ളവർ വന്നിട്ട് അതെന്താ ഇങ്ങനെയെന്ന് ചോയ്ച്ചുമ്പളാ നമ്മൾ ചിന്തിച്ച പറയുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഒരു ചിന്താഗതി വരും. സ്വാഭാവികാണ് പിന്നെ എനിക്കിപ്പോ അതേപോലെ ഗ്രാനറ്റ് ഇട്ടപ്പോ ഗ്രാനേറ്റിന് പിന്നെ മലയാളിക മലയാളീസിനോട്‌ കയ്യൂലാന്ന് കണ്ടപ്പോ ഞാൻ ബംഗാളിയാളെ ഏൽപ്പിച്ചു. അത് ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് കൊഴപ്പല്ലാത്ത പണി തന്നെ എട്ത്തെ പക്ഷെ എന്താച്ചാൽ ടൈൽസുംപാട ഞാനാവരെ ഏൽപ്പിച്ചു അതൊരിക്കലും ഞാൻ ചെയ്യാൻ പറ്റാ പറ്റാത്തരു കാര്യം ഏനു അത് ചെയ്തോടു കൂടെ എന്താ സംഭവിച്ച ഴിഞ്ഞാല് ഒരു വൃത്തിന്ന് പറഞ്ഞ സാധനല്ല അപ്പോക്സിയെകെട്ട കോലം കണ്ട കഴിഞ്ഞാൽ മറ്റേ കാക്ക അങ്ങനെ വൃ വ്യത്തികേ വിർത്തി കേടാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇവര് എഡ്ജും കാര്യങ്ങളൊന്നും ഈ
പക്ഷെ അപ്പോ ചിലപ്പ നല്ല അപ്പോചിലപ്പ നല്ല അത്യാവശ്യ എക്സ്പീരിയൻസുള്ള ആൾക്കാർക്കന്നെ കൊടുക്ക്ണേ ആ ഇടയില് കറക്റ്റ് ഇടതേ ഈ ഇടവില ഇടൂമ്പളെ സാധനം വൃ അ നേരം വൃത്തിയാടാ കാരണം ഒന്നുണ്ട് ഓ എക്സ്ട്രാ ആയി പോയല് പുറത്തണ്ട് കാണുവല്ലോ സാധനം പുറത്ത കണ്ട് വന്നിട്ട് വിടെ ആത് അങ്ങനെ പ്പ കൾറ കാരും ഈ വെള്ള ടൈൽസ് ഇട്ടാൽ ആകെ അഴുക്ക് വന്ന് ഇങ്ങനാണ് അതിപ്പോ എനിക്ക് പേടി നിങ്ങള്ൾ പറഞ്ഞൽ തന്നെ എന്ത് നിനിക്ക് മറ്റേ നാട്ടിൽ നിങ്ങൾ പറ ഞ്ഞല്ലോ മറ്റേ നാട്ട നമ്മൾ ഒപ്പം ഒന്നും ചെയ്യാൻുള്ള മതി ആഹ് ആ സംങ്‌ എനിക്ക് അടപടയാണന്ന് തോന്ന് ഇനിപ്പോ മൂന്നു മാസം കഴിഞ്ഞിട്ട് ഇനിക്ക് എന്താണ് ച്ച് വൈകി തന്നെ പോണ് ഇപ്പൊ ഇവിടെ ഇപ്പോ ഏൽപ്പിക്കാ യിപ്പോ വാപ്പക്ക വാപ്പാക്കും പണികളുണ്ട്പ്പ മൊത്തത്തിലൂടെ ഉണ്ടാവ ഉണ്ടാകണംക്കെ നമ്മള് ഒപ്പം നി ഇങ്ങനെ ആ മൂട്ടി കൊടുക്കണം അത ഇതാക്കന്ന് പറഞ്ഞട്ടില്ലെങ്കില് ആ ഒരു പണി പറ്റുന്ന കേസാണ്ണ് ഇധത്തില്
തീർച്ചയായിട്ടും താങ്കള് പറഞ്ഞത് വളരെ ശരിയാണ് കാരണം എന്താ വെച്ചാ ഈ ഒരു ഫീൽഡിൽ ഞാൻഞ്ഞേ നമ്മള് പൈസ എത്ര ഇറക്കിയാലും കാണാത്ത ഒരു ഫീൽഡാണ് ഞമ്മക്ക് ആവശ്യങ്ങൾ കൂടുതലാണെങ്കിൽ ഇഈ ഒരു ഇ ഒരു തുള്ളി നമുക്ക് എ വെച്ചാൽതിന്റെ കാര്യങ്ങൾ നമുക്ക അറിയില്ല ഓല പറയുന്നതിന്റെ പൈസ കാരയണം നമുക്ക് ഇതിന് മുന്ന പരിചയ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അല്ല ഇപ്പൊ ഒന്നാവ സാധനങ്ങൾക്കല്ലങ്ങനെ വില കൂ വില കയറയാണ് ഈ വില കയറാ എന്ന് പറയുമ്പോത്ത തന്നെ ഇവിടെ വില കൂട്ടല തുടങ്ങിയിട്ടുണ്ടാവുംല്ലേ പക്ഷെ അവിടെ വില കയറിയിട്ടന്നണ്ടല്ലോ അടുത്ത മാസം കേയറ വിലക്ക് ഇവിട ഈ മാസം തന്നെ ഒരു പൈസ പിടിച്ചിട്ടടങ്ങും സ്വാഭാവികമായിട്ടും സംഭവിക്കണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ല പറഞ്ഞട്ട്ക്കാറില്ല ഈ ഈ കോൺട്രാക്ടർമാർക്ക് കഴിഞ്ഞ മാസത്തെഈ ഇതൊക്കെ ഉണ്ടല്ലോ എന്താ പറയാ ഈ ഇപ്പൊ ഈ കഴിഞ്ഞ മാസത്തെഈ അടുത്ത മാസം വരെ കൂടാണ് ഈ മാസം ഒരു വില കയറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ സംഭവിച്ച ചോദിച്ചു കഴിഞ്ഞാല് അടുത്ത മാസം പൈസ കൂടുമ്പോ ഈ മാസം പൈസ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് എന്തായാലും പരപ്പണി തീരൂല്ല സ്വാഭാവികമായിട്ട് അപ്പൊ അപ്പ വരുമ്പോ എന്താ വെച്ച കഴിഞ്ഞാല് ഇവർ ഇതില് വരുന്ന നഷ്ടം കാര്യങ്ങളും ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കല അങ്ങനെ കൂട്ടലെ നമ്മള് പറ്റില്ലാതാക്കി പറയ പക്ഷെ ഒരുപാട് ആൾക്കാര് ഇത് ഇത് വെച്ചി്വെച്ചിട്ട് ചൂഷണം ചെയ് ഈ തീരെ അറിയാത്ത ആൾക്കാരൊെ
ചില ആൾക്കാരെ മുതലാക്കും സംഭവം ഈ ചില ആൾക്കാര് സത്യം ങ്ങ ആൾക്കാരുണ്ട് കാരണംക്ക് ഓൾക്ക് ഓൾക്ക് പടിക ഉണ്ടും അ കുറച്ച് വങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഓല പറഞ്ഞ ക പക്ഷ ഇതിന്റെളന്റെ ചളണ്ട് ഇതേപലെ തന്നെ വാങ്ങീട് വാങ്ങ പൈസക്കുള്ള പണിക കൊടുക്കണില്ല ഇവിടെ പറ്റേ ലോക്കറിൽ പണിയും കൊടുക്ക എന്നിട്ട് ഈ ക്വാളിറ്റി പൈസ തന്നെ സാധനവും വാങ്ങുക എന്നിട്ട് വിട് ന്ന്ത് ക്വാളിറ്റില്ല സാധനത്തിെ പണിയും അങ്ങനത്തെ കുറെ ടീമുണ്ട് ഒല പഠിച്ചട്ടുണ്ട് നമ്മുക്കാണ എഞ്ചിനിയർമാർ കോൺടാക്ട ഇല്ല അങ്ങന ഇല്ല അല്ല എന്റെ പണി എന്റെ പണി എന്തായി എന്റെ പണി കഴിഞ്ഞില്ലേ
അല്ല നിലവില ഇപ്പൊ ഞാൻ താ ഏാ ഫിനിഷിംഗ് സ്റ്റേജിലാണ് എയ്റ്റി ഫൈവ് പെർസെന്റേജ് കഴിഞ്ഞ അഞ്ച് ശതമാനംണ്ട് വയറിിന്റെ അവിടുക്ക് എത്തിയിട്ടുണ്ട് വയറി കൊടുന്ന് വെച്ചിട്ടുണ്ട് പണിക്കാരി പറഞ്ഞ മാതി കിട്ടാനോ ബുദ്ധിമുട്ട ഓലി വയറിങ്ങിിനൊക്കെ ഭയങ്കര ഡിമാൻഡ ഡിമാൻഡ്ല്ലഓ ഒഴവില്ലല്ലെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മള ഈ തിരക്ക്‌ല്ലാ ആൾക്കാർക്ക്‌ പണിയറിയുള്ളൂ അല്ലാതെ ഒരു പണിയില്ലാത്തവർക്ക് പണി കഴിഞ്ഞ നമുക്ക എന്ത്‌ല്ല അത് അത്ര വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടായന്ന് വരില്ല
അതന്നെ നമ്മള് ഈ സംഭവംഓര് ഓ ഓല ഫ്രീ ആന്ന് വിചാരിച്ച എന്താക്കും നമ്മൾ ഓല ഫ്രീന്ന് വിചാര്ച്ചാ നമ്മള് ഇപ്പഴത്തെ പോലക്ക് പണിയാർഥംണ്ട് പണിഞാൻ തന്നെ ഒളിപ്പ നിൽക്കണുന്നത് ഒളിപ്പണ്ടത്തെ അമ്മക്കക പണിയും കിട്ടും പണിയറിണോൽക്കാണെ തെരക്കേക്കാരം
അതാണ് സംഭവിച്ചേ ഞാന് ജനുവരി ഒന്നാം തി ഈ ഈ വർഷം ഒന്നാംതി കൊടുന്നിട്ട വയറും സ്ച്ചിം ബോർഡും കാര്യങ്ങളും അവിടെ ഉണ്ട് പിന്നെ എന്താ വെച്ചാന് വീട് ഇട്ക്ണത് റബീഉൽ അവ്വലിലാ ഉദ്ദേശിക്കണ അപ്പ പിന്നെ സമയംണ്ടല്ലോ വെച്ചിട്ടാണ് ഞാനൊന്ന് ഹോൾഡ് ചെയ്തിരിക്ക്ണെ ഓരോട് ഞാൻ പറഞ്ഞിട്ട്ണ്ട് ഇപ്പൊ ഏതായാലും ഇങ്ങനേണ് പ്ലാന് അപ്പൊ ആ ടൈമിൽ എന്തായാലും അത് നമുക്ക് ചെയ്ത് കയ്യണം ന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അന്ന് കൊടുന്ന എന്താച്ചാൽ അന്ന് പെട്ടെന്ന് ഈ ഗോൾഡിന്റെ വില കേറ്ണേനനുസരിച്ച് ഈ വയറിന്റെ ആ ചെമ്പിന്റെ സാധനത്തിൻ്റെ വെല കേറ്ണ്ട് അപ്പൊ അയിനോണ്ട് അന്ന് എന്തണ് പെട്ടെന്നത് വെ വേഗം വാങ്ങി വെച്ചു അതുകൊണ്ട് അയിന്റെ ഇപ്പൊ അയിന് ഞാൻ വാങ്യേനേക്കാട്ടിലും ഒരു പത്ത് പതിനഞ്ച് ഉറുപ്പിയ എന്തായാലും ഞാൻ വാങ്ങിയ ആ സാധനത്തിന് അധികായ്ക്കുണു പതിനയ്യാരിറം ഉറുപ്പി ഒരു ഇത്ര മാസം കൊണ്ട് അധികംന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ചില്ലറ അധികംന്നല്ല ഏഹ് അങ്ങനെയൊക്കെയാണ് ഇപ്പൻക്ക് മൻ സ്സിലായതേര്ന്നു പിന്നെ അതേപോലെ തന്നെ വേറെപ്പന്താ വെച്ചാൽ ഞ് ജനലു വാതിലൂ ണ്ടാകും ഇപ്പോ ഈ വേൽക്കാലത്ത് ഞാൻ വെക്കണ്ട വെച്ചിട്ടേര്ന്നു ഇന്ന് ഇപ്പോ മഴക്കാല ആയിക്കുണു ഈ ഒരു ടൈമില് വെക്കാന്ന് വെച്ചിട്ടാ ണ് കൊടുത്തിട്ടുണ്ട് ഒല് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് അടുപ്പിച്ച് വെച്ചാതി അല്ലാതെ വെറുതെ നേർത്തെ വെച്ചിട്ടത് തീരുമാനമാക്കണ്ട കാരണം ആ പുതുമ പോയി കഴിഞ്ഞാൽ ഒരു ഇത് പോവൊല്ലോ അപ്പൊ അത് വെച്ചിട്ട് ആ ഒര്
ല്ൻ്റെ സമയത്ത് അത് കാണാൻ നേക്ക് വാണ്ടേ പിന്നെ ചെലത്ണ്ടല്ലൊ ഈ ജനലുംവാ ത്‌ലും വെച്ചഴിഞ്ഞാല് ഈ കാലം ഈ വേനക്കാലം മഴക്കാലം മാ ഒരു ടൈറ്റാവ്ണ പ്രശ്നണ്ടല്ലോ ചെലപ്പണ്ടാവും നല്ല സ്മൂത്തിലുള്ള സാധനേക്കാരം പെട്ടെന്ന് ഈ കാലാവസ് ത്ത മാറുമ്പള് ആ സാധനം ടൈറ്റ് ആവും പിന്നെ അടീല്ല അടക്കാൻ കഴിയില്ല അടെങ്ങനെ കുടുങ്ങും ഈ മരത്തിന്റെ ഈ പ്രശ്നം വര്നത് അത് ചീർത്തുകാണ്ട് കുടുങ്ണ പ്രശ്നം വര്നത്
അതെ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ് എന്താ സംഭവംന്ന് വെച്ചഴിഞ്ഞാലേ ഈ മഴക്കാലത്ത് നമ്മള് സത്യം പറഞ്ഞ വേനൽക്കാലത്ത് ലൂസിൽ വെക്കണ എന്താ വെച്ചഴിഞ്ഞാല് ഈ മയക്കാലത്ത് എന്തായാലും ഈ മരംന്ന് പറഞ്ഞ സാധനം ചീർക്കുന്നാണ് പിന്നെ ഈ ഫാബ്രിക്കേഷൻന്റെ ഇതൊന്നും ചീർക്കൊന്നൂല്ല പക്ഷെ അത് നമുക്ക ത് അ ക്സെപ്റ്റ് ചെയ്യാ അല്ലെങ്കിൽ ഒര് നമുക്കൊര് സന്തോഷം ഒരു ലെവലില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ സാധനത്ത് മ്മക്ക് നോക്കാത്തത് പക്ഷെ ഇപ്പൊ ഫാബ്രിക്കേഷനും മരത്തിന്റെ കട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇപ്പെറങ്ങിട്ടുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ മെച്ച ന്താ വെച്ച് കഴിഞ്ഞാൽ അയിമ്മെ പെയിൻ്റെട്ചണ്ടാ അങ്ങനത്തെ കുറച്ച് ലാഭങ്ങളൊക്ക ഉണ്ട് ഇത് അങ്ങനെല്ല ഇത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും എന്നാലും ഒപ്പിച്ചാന്ന് മാത്രം എന്താച്ചാ മരം പക്ഷെ കുറച്ച കാലംങ്ങെ കേട് വരും പിന്നെ പെയിന്റ് കൊട്ക്കണം പെയിന്റ് അങ്ങനെ അടിക്കണം അയിനൊരു ചെലവന്നെണ് സത്യത്തില് എന്തായാലും എനിക്ക് ഒന്ന് ഒരു കാര്യതില് പറയാല്ലെ എന്താ വെച്ചഴിഞ്ഞാല് നമ്മള് മേക് സിമം ലാഭം നോക്കന്നെണ് ഈ കാര്യത്തിലൊക്കെ നല്ലത് കാരണം എന്താച്ചാൽ നമുക്ക് ഇങ്ങട്ടൊന്നും കിട്ടാത്ത ഒര് സാധനാണ് ഈ വീട് പണി എന്നുള്ളത് നമുക്ക് ഒന്നൂല്ല നമുക്ക് ജീവിതത്തില് ഒരു വീട് കയറ്റിയിട അത്രയ ഉള്ളോ ഇതോണ്ട് ചിന്തിക്കണത് അല്ലാതെ ഇങ്ങട്ട് ഇപ്പയ്മന്നൊരു ലാഭോ അല്ലെങ്കിൽ വേറെന്തേലും കിട്ടുംന്ന് കരുതി ആ ഒന്നൂല്ല നമ്മളാ പൈസ ഇൻവെസ്റ്റ് അതെ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും അത് വേസ്റ്റ് ഓഫ് മനാണ് വേസ് റ്റോഫ് മണി ന്നെന്നെ ഞാന് ട്ത്തു പ റിം കാരണംന്റെ മുപ്പത്തഞ്ചുറുപ്യ ഇപ്പൊ കഴിഞ്ഞു ഇഞ്ഞി ഒരഞ്ചു ർപ്പിം കൂടെണ്ടെങ്കിൽ ഒരു ആവറേജ് ലുക്കേ ഞാൻ ഉദ്ദേശിക്കുണുള്ളൂ അല്ലാതെ വല്യ ഹൈടെക് ആക്കാ ഉദ്ദേശ അഞ്ചുർപ് കൂടിയും എന്തായാലും വേണ്ടി വരും എന്നാലെ എന്താവൊള്ളൂ ഇത് ഫിനിഷിംഗ് ആവുള്ളൂ എന്നാണ് ഇൻക്ക് ഇൻ്റൊരു ഇത് നിഗമനം സംഭവം ഈ പെരപ്പണിമ്മെ നമുക്ക് എത്ര കാൽക്കുലേഷൻ ചെയ്താലും വാർപ്പ് വരെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്തൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ടുള്ള പണിക്ക് എത്രത്തോളം നമ്മള് കാ ൽകുലേഷൻ ചെയ്താലും അതിന്റെ ഡബിള് അല്ലെങ്കിൽ അതിനേക്കാളും കൂടതൽ അല്ലാതെ നമ ക്ക് ഇപ്പ ഇന്റെ ഒരു അഭിപ്രായത്തില് ഞാൻ രണ്ടാമത്തെ വീടാപ്പോ വെക്ക്ണെ ഫസ്റ്റത്തെ വീട് ഏട്ടന്റെ ലെവലെ അതിന്റെ കാര്യങ്ങൾ നോക്കിനടത്തി സെക്കൻഡോ വന്ന് ഇപ്പോ ഞാൻ ഞാൻ തന്നെയാണ് എമൗണ്ടോ അതേപോലെ തന്നെ പണി നോക്കി നടത്ണെ പക്ഷെ എന്താ വിഷയംന്ന് വെച്ച കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഏ
ഇന്നേതായാലും ഇങ്ങളെ പണിന്റെ എഞ്ചിനീയറെ നമ്പർ ഒന്ന് ഇന്റെ വാട്സപ്പ് ക്ക് അയച്ചാല് ഞാൻ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം
ആയിക്കോട്ടെ തീർച്ചയായിട്ടും നമുക്ക് എന്നായി നെ കുറിച്ച് തന്നെഎന്തായാലും നമ്പർ എന്തായാലും വിട്ട രാ അയിക്ക് വീട്പണി നെകുറി ച്ച്സംസാ രനിക്കാനെ കൊറേ പറണ്ടേ അഹ് നമുക്ക് പിന്നീട് രിക്കലേ അതിനെ കുറിച്ച് സംസാരിക്കാട്ടോ ന്നാ ശരി